ഹലോ
ഹലോ ആഹ് നമസ്കാരം എവിടെ
ഞാന് കൊറച്ച് തെരക്കിലായി ഞാന് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കൊറച്ച് തെരക്കിലായി പോയി
അത് ശരി ഉം
ക്കെ വിശേഷങ്ങള് ഞാന് ഉം നിനക്ക് സുബൈദ വിളിച്ചിരുന്നാ
ഇല്ലല്ല വിളിച്ചിട്ടില്ല.
ആഹ് ഞാ അവള് ഇന്നോട് ചോയിച്ച് നിന്റെ നമ്പറ് ഒന്ന് തരുവോ ഏഹ് എനിക്ക് അവളെ കു വീട് കൂടിയിരിക്കല്
ആഹ് അത് ശരി ആഹ്
അപ്പം വീട് കുടിയിരിക്കല് ഞ ഉം ഞമ്മള് ഫ്രണ്ട്സ് ഞമ്മളെ സുഹൃത്തുക്കളെ ഒന്നായിട്ട് വിളിക്കണ്ട് അപ്പം അവള് പറഞ്ഞിനി നിന്റെ നമ്പറ് കിട്ടിയിരുന്നെങ്കി അവക്ക് വിളിക്കായിരുന്നു ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊഴപ്പയില്ലല്ലോ
ഇല്ലല്ലാ കൊഴപ്പല്ലേ വിളിക്കട്ടെ ഉം എല്ലാരിം ഒന്ന് കാണാലോ നമ്മുക്കും ആഹ് അതന്നെ ഒക്കന്ന്
ആൺകുട്ടികളും വരാന്ന് പറഞ്ഞിണ്ട് ആൺകുട്ടികളൊക്ക എന്താ ഒരുപാട് മാറിയിട്ടുണ്ടാവും
ആഹ് അതന്നെ അങ്ങനെങ്കിലും എല്ലാരും ഒന്ന് ഒരുമിച്ച് കൂടല്ലോ
അതെ ഞാ നമ്മള് കൊറെ കാലമായി ഒരു ഒരു ഒത്തൊരുമിച്ചൊരു കൂട്ടായ്മ ഉണ്ടാക്കണം കൂടണം സ്കൂള് കൂടണം എന്നൊക്കെ പറഞ്ഞ് എവിടെ ഒരാൾക്ക് പറ്റുമ്പോ ഒരാൾക്ക് പറ്റൂല്ല ആഹ് ഇനിപ്പം നുസൈബാന്റെ ആണെങ്കിലോ ഓള മോള് പ്രസവിച്ച് കിടക്കാണ്
ആഹ് ആഹ് അതന്നെ ഒക്കെ ഓരോരോ തയിക്കറും വെരുന്നോലൊക്കെ കാണാ ഏതായാലും
ഹസ്ബന്റിന്റൊ അല്ല ഉം എന്താണ് ഭർത്താവിന്റെ പാട് എന്താ
അല്ല കൊഴപ്പൊന്നുല്ല അങ്ങനെ പോവണ്ട്
ആഹ് ഇപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ
ഇല്ല ഇല്ല കുഴപ്പൊന്നുമല്ല അൽഹംദുലില്ലാഹ് അങ്ങനെ പോവ്ണ്ട്
മോളെ മോ മോൾക്ക് സുഖല്ലേ അവിടെ
ആഹ് മോളക്ക് സുഖാണ് മോൾ ക്ലാസ്സിനോയിക്കാണ്
ശരി മോളെ കുട്ടിക്ക് എത്രായി
ഓ ഓൾക്പ്പോ മൂന്ന് വയസ്സ് കഴിഞ്ഞു
ആഹ് അപ്പം അംഗനവാടിയി ല് പോവണ്ടാവൂല്ലേ
ആഹ് അംഗണവാടി പോക്കുടങ്ങിക്കണു
അവളെ അവള് വരുമ്പോഴാവും നിനക്കൊരു ഇത്
ആഹ് അപ്പലൊരു അല്ലെങ്കി ആരു ഇല്ലാതങ്ങനെയ് ഒറ്റക്കിരിക്കണം അവര് ഇണ്ടാവുമ്പോ പിന്നെ ഒരിതാണ്
പിന്നെ യാ ഈ എവിടക്ക് ഊട്ടി പോകുന്ന് പറഞ്ഞിട്ട് എന്തായി
എന്ത് ഇപ്പൊ ഓ പോണൊന്നുമില്ല ഇനി കുറച്ച് കജാട്ടെ ഇപ്പം മയന്റെതൊക്കെ അല്ലേ
ആഹ് മഴ ആയതുകൊണ്ട് എവിടുക്കും പോവാനൊരു ഇതില്ല മൂടില്ല ഉം എന്റെ ഭർത്താനാണ് എവിടക്കും ക്കേം പോണം പോണം ഇങ്ങനെ പറഞ്ഞോണ്ട് നിക്കും പിന്നെ ഞാൻ പറയാ മഴയാകുമ്പം ഈ ഗ്ലാസ് എനിക്കാണെങ്കിൽ യാത്ര പോകുബം ഈ ഡോ വണ്ടിതൊക്കെ തുറന്നിടണം ട്ട് ആസ്വദിച്ച് കാറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോണതാ ഇഷ്ടം
എനിക്ക് എവിടക്കുമ്പോ ദൂര യാത്ര പോവണയന്നെ ഇഷ്ടല്ല ഞാൻ പറയും കെ കെഎസ് ആർ ടി സി ഫ്രീ ആണ്ന്ന് പറയും എനക്ക് എവിടക്കും പോണം ഇഷ്ടമല്ലാന്ന് പറയും ഞനയ് ഓട്ടോർഷൽ അങ്ങൻ അങ്ങനെതേയിലൊക്കെ അണെങ്കി കുഴപ്പമില്ല പക്ഷെ ഈ ബസ്സൽ ഇതൊന്നയി കാറ് ബസ്സ് അങ്ങനെ അതൊക്കെ ഇങ്ങട്ട് ഭയങ്കര തല ഒരു സുഖം കിട്ടൂല ദൂരെ യാത്രൊക്കെ ആഹ്
പിന്നെ അത് പിന്നെ രണ്ട് മൂന്ന് ദിവസം ഫുള്ള് പ്രശ്നങ്ങളാവൂലെ
ആഹ് അതാണ് അവരിച്ച ഒര് ഇതായിക്കാരം
ശെരി ആഹ് ഇയ്യ് പിന്നെ ജോലിക്കൊന്നും പോയിട്ടില്ലല്ലോ
ഇല്ലല്ലാ വീട്ടിൽ എന്തെലുംക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഓരോന്ന് ക്കും ചെയ്യും
ആഹ് ശരി നമ്മളെ മൊബൈൽ ആഹ് മൊബൈൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകള്ണ്ട് പക്ഷെ എന്റെ ഭർത്താവ് പറയാ അ അതിലൊന്നും ഒന്നിലും പോവാൻ നിക്കണ്ട ഞാൻ തരുന്നത് കൊണ്ട് ജീവിച്ചാം ആഹ് അതെ ഏതിലേം പോയി പെട്ട് കഴിഞ്ഞട്ടുണ്ടെങ്കിലിൽ നമ്മളെ അ ഉം തു ബാങ്കിന്റെ തൊ ഒക്കെ പോകും
ഒക്കെ പോകുന്നറിയും ആ അങ്ങനെ ചെലതൊക്കെ കേ ക്കണും കാണാം ബാങ്കൊക്കെ ഫ്രീസായി എന്നൊക്കെ പറഞ്ഞങ്ങാണ്ടെ ന്താലേ ഓരോരോതിലൊക്കെ ഓൺലൈൻ വർക്ക് അങ്ങനത്തെതിലൊക്കെ
നീ പിന്നെ മുടി കൊഴിച്ചിൽ ഇണ്ട് പറഞ്ഞ് എന്തായി അത് ഇൻ ഇക്കാണെങ്കിലോ ഇപ്പോ നല്ല മുടി കൊഴിച്ചില
ആഹ് അത് ഇവിടെ ഒരു ആയുർവേദ കടേന്ന് എണ്ണ വാങ്ങീട്ടേ അങ്ങനെ ഇപ്പൊ കൊഴപ്പൊന്നുല്ല ആ ചെറുതായിട്ടേ ഉള്ളൂ ഇപ്പൊ
ആ അയ് ശരി ഓഫ് ഭയങ്കര പ്രശ്ന ആ അയ് ശ ഒന്നാമത്തെ അയിന് എ അ നിങ്ങക്ക് ഊരവേദനൊക്കെ റെഡി ആയില്ലേ
ആ അല്ലല്ല ആ അതൊക്കെ മാറി ഡ ഇപ്പോ കൊയപ്പൊന്നുല്ല
പിന്നെ എന്തൊക്കെ ഞാന് കൊറെ ആയി നിന്നെ ഒന്ന് വിളിക്കണംന്ന് വിചാരിച്ചു നിക്കണ്
ആ ആ ആ അങ്ങനെ പോവും അങ്ങനെ എല്ലാർക്കും തെരക്കായോണ്ടെ അല്ലെങ്കിൽ ഫോണുമ്മ അങ്ങനെ ഇരിക്കു
ആ സത്യം ഈ ഫോണുമ്മ ഇരിക്കുമ്പോ മ്മുക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവൂലാട്ടോ വിളിക്കണോ ഒന്നും ജോലി ചെയ്യുമ്പോളാണ് ഓർമ്മ എന്നിട്ട് ഈ ജോലി അണ്ട് കഴിഞ്ഞ ഫോണ് ആ അങ്ങനത്തോണ്ട് വെറുതെ നമ്മള ടൈം അങ്ങനെ വേസ്റ്റ് ആവും
വേസ്റ്റായി കളയുന്നല്ലാതെ പിന്നെ ഈ കാരണം ടൈറ് പോയത് അറിയില്ല
ഔഫ് പിന്നെ മക്കള് വരാനായി ഓ മയാണ് മയാണ് ഇവടെ ഉം മഴേൻ്റെ ഇത് ഭയങ്ക ഉം പക്ഷെ ഇപ്പൊ സാധാരണ ത്തെതിലയനുസരിച്ച് എന്താണ് മയപ്പോ മുക്ക് കേരളത്തില് കൊറവാണല്ലോ
ആഹ് ഇപ്രാവശ്യം കൊറവാണ്
ഉം ഭയങ്കര കൊറവാപ്പ ക കരണ്ട് പോക്കൊക്കെ വരുന്നാണ് പറയണ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കറ
ഇപ്രാവശ്യം മഴ അധികം ഇണ്ടായിട്ടില്ല ഇപ്പൊ ഒരു മാസം കഴിഞ്ഞില്ലേ പ്പോ ജൂണില് തൊടങ്ങണതാണല്ലോ മ
അതെ എത്രോ ദിവസം പ്പൊ കൊറച്ചീസം വേനൽ
ആ അതാണ് പൊരി വെയിലേനു നല്ല വെയിലേനു ഇപ്പപ്പോ ഇങ്ങനെ മൂടി നി ക്കും എടക്കൊന്നുങ്ങട് ചെറുതായിട്ട് ഇതാവും അങ്ങനെ മ് മ് മ്
ന്നും വെള്ളം ഇല്ല വെള്ളം മ് മയ പെയ്യാണെങ്കിലോ അങ്ങനെ മ് ആ
വെള്ളപ്പൊക്കോണ്ടവും അതന്നെ കഴിഞ്ഞ പ്രാവശ്യം വല്യത്ണ്ടായി ഇല്ല ആ
ഇല്ല ഇല്ല കഴിഞ്ഞരാശ്യം അയിന് മുമ്പത്തെ പ്രാവശ്യം നല്ലോം സംഭവിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയും കിട്ടി ഔഫ് അവ് വേണ്ട അങ്ങനീം വേണ്ട ഇങ്ങനീം വേണ്ടന്നമാതിരി ആ മനുഷ്യർക്ക് എപ്പഴും അല്ല മനുഷ്യർക്ക് എപ്പഴും ദൈവത്തിനെ പഴി ചാരാന മഴ കൂടുതൽ തന്നാലും പ്രശ്നം മഴ തന്നില്ലെങ്കിലും പ്രശ്നം
തന്നില്ലേലും കൊയ പ്പംന്ന് പറഞ്ഞ പോലെ
പിന്നെ എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങള് മക്കള് വരാ ഓ മക്കള് വര പോകുമ്പോ തന്നെ പറയും ല്ല ആ നേരത്തെ വിടും ചെറുത് നേരത്തെ വരും കാരണം എന്താ അവർക്ക് ചെറിയ ക്ലാസ് ആയതൊണ്ടേ മൂന്ന് മണിയ ആവുമ്പോ ഒത്തിരും അവിടെയാണെങ്കിലോ അവിടെ പോയി നിക്കും വേണം റോട്ടില്
മക്കള് വന്ന കഴിഞ്ഞാ പിന്നെ ഫോണുകള് ഇതൊന്നും നല്ലാതെ നടക്കൂല
ല ഉ ചെറുത ഓഫ പിന്നെ നിന് പറ്റൂല
കൈയിന്ന് പോണ് കിടുത്തൂല്ല കൈ കണ്ട കഴിഞ്ഞാ അവർക്ക് വേണ്ടി വരും അതാണ് ആഹ് ഞമ്മൾ എടുത്ത കഴിഞ്ഞാ അവർക്ക് കളിക്കാൻ വേണ്ടിരും
അനല്ലാ
അപ്പൊ കാണാതെ ഞാനും അന്നെ കാണാതെ എടുത്തൊക്ക കാരണം പേരക്കുട്ടി റ്റ അപ്പോൾ
അതന്നെ എല്ലാരും അവസ്ഥ അതന്നെ കണ്ടാ അവർക്കദ്യ വേണം
കണ്ട ആദ്യം വേണം എത്ര ഇതായിട്ടും കാര്യല്ല
ക്ക ഏതായലും അവള് വിളിക്കുകയാണെങ്കിലേ പറഞ്ഞിക്കണ്ടോ ആഹ
ഏഹ്
ഉ പിന്നെ എന്താളിച്ച കാര്യൊക്കെ എന്തായ ലെൾക്കേസ് നമുക്ക് കുറേ ഇത് അവളുടെ വിഷയങ്ങളൊക്കെ എന്തായാവോ എനിക്ക അവളുടെ നമ്പർ നിന്റെ അടുത്ത്ണ്ടാ
അവളത് നോക്കണം കൊറ ആയിപ്പോ വിളിച്ചിട്ട് എന്റെ ഫോണിത ടെലിഫോണ് എന്നള എന്തോ ഇതായിട്ട് ഒക്കെ നമ്പറ ഇതൊക്കെ കൊറെ പോയി ഫോട്ടോസും ഒക്കെ അങ്ങനെ പോയി ആഹ നോക്കണം
അതെ അതെ ഒന്ന് നോക്കിയണ്ട് എനിക്കൊന്ന് അയച്ചു തരണം ഉം ഉം പിന്നെ ഉമ്മ ഇപ്പൊക്കെ എന്താ
ഇപ്പൊന്നുമല്ല അവിടെയില്ല അടെയില്ല ഇപ്പൊ കൊറച്ചായിട്ടുള്ളൂ ഒരു വർഷം ആവണള്ളൂ ഇവിടു തമ്മന്റെ
ഓ
അവിടത്തെമ്മ രണ്ട വർഷം
ഈയിപ്പൊ അവിടെ ഹസ്ബൻഡ ഭർത്താവിന്റെ നാട്ടിലല്ലേ ഭർത്താവിന്റെ നാട്ടിലല്ല ഇപ്പം നിൽക്കണ് ആ ആ
അടുത്ത തന്നെയാണ് എറെ വീടും കുറച്ച അടുത്ത് തന്നെയാണ്
ഏ അ ഐശ്ശരി ആ അത്രേ ഉള്ളൂല്ലേ ആഹ് ആ ഇന്റെത് അങ്ങനെയൊക്കെ ഉണ്ട് നാല് കിലോമീറ്റർ ഉള്ളൂ അത്ര എടുത്തക്ക ഉ ആ വിചാരിച്ച യിപ്പൊ ഒരു കിലോമീറ്റർ നേരാ നടക്കണ്
ആഹ് അതന്നെ അല നടക്കൂല അല്ല
ആതേലും സുഖമാണ് എന്താ വെച്ചാല് നമുക്ക് ലീവ്ള്ളച്ച വേഗം ഒന്ന് പോയി വരാ മറ്റേത് സ്കൂളും മദ്രാസ ഒക്കെ ലീവ് ആകുമല്ലോ ദൂരൊ
അവിടുന്ന് ഇവിടുന്ന് പോകും ചെയ്യാം അതാണള്ളത് അടുത്താവുമ്പോള് സ്കൂളിക്കുമ്പോ അത കുട്ടികൾക്ക് അവിടന്ന് ആ
പതിനൊണ്ടുള്ള ഒരു ഗുണം പിന്നെ ഭർത്താക്കന്മാര് സമ്മക്കണം നമ്മള് നമ്മള് ചോദിക്കുമ്പോ അവരറിയ
അവര് നാട്ടില്ണ്ടാവുമ്പോപ്പോ വല്ലാതെ ഒന്നും നടക്കൂല ന്നാട്ടിലുണ്ടാവുമ്പോ പിന്നെ ഉൽക്കെയ് കൂടുതലൊന്നും ഞമ്മളെ അടുത്താണെലും ന്നിക്കനയക്കൂല.
ആഹ് അതന്നെ ഭർത്താവ് ഭക്ഷണത്തിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരുവായിരിക് ഇവുടെ ന്നാട്ടിലെന്നെണ്ത് ജോലിയ്യ്ണ് കൂലിപ്പണീനെ
അയ്ശെരി ആഹ് ഇവരെ എത്തിട്ടില്ല
ആഹ് ആഹ് ഹസ്ബൻഡ് ഇവടെ നാട്ടിലുണ്ടല്ലോലെ
ആഹ് ഇണ്ടെയ് ട്രിപ്പോയതാണ് അപ്പൊ ഇങ്ങനെ വൈകി
ട്ടോടിക്കാണല്ലേ
ആഹ് ആഹ്
അത് പറഞ്ഞിര്ന്ന്
ആഹ്
നിന്റെ ആഹ് വീട്ട്ല് എല്ലാ പണിം കഴിഞ്ഞിലെ
ആഹ് വീടിന്റെല്ലാം കഴിഞ്ഞു പെയിന്റിങ്ങ്ണ്ട് വേറെള്ളൊതൊക്കെ കഴിഞ്ഞു അല്ലല്ല പെയിന്റിങ്ങൊള്ളു അത് പിന്നെ ഇട്ത്തിലെ അന്ന് അപ്പൊ
ഏഹ് അയ്ശെരി പെയിന്റിങ്ങ്ന് ആഹ് ആഹ് അയ്ശെരി ഏതായാലും ഞാനേ കൊർച്ച് കഴിഞ്ഞിട്ട് ഹസ്ബൻ ഭർത്താവ് വന്ന്ന്ന് തോന്നുന്നുണ്ടേ
ആഹ് ചോറോട്ക്കാനൊക്കെയ്
ട്ടങ്ങോട്ട് വിളിക്കാട്ടോ
ആഹ് ഓക്കെ ട്ടാങ്ക് യു ന്നശെരിട്ടോ
ആഹ് ഓക്കെ ഉം ഈ കട്ടാക്കിക്കോ
ആഹ് ആഹ്
ആഹ് ആഹ് എന്ത്ത്
അയ് നിക്കാത്തു
ഈ എന്ന നിക്കാത്തു കോളവസാനിപ്പിക്കുന്ന് പറഞ്ഞ് നോക്കുമ്പോ
എഹ്
നിക്ക്ൺ നിക്ക്ണ്ല്ലെയ്